ഹലോ ആ കേക്കുണ്ട് പറഞ്ഞോളി സുഖല്ലേ
ആ എന്താ പാട് സുഖല്ലേ
ആ നല്ല സുഖം പരിപാടി എന്താ പരിപാടി
ഇപ്പൊ എവിടാ ഉള്ളേ
ഇപ്പൊ വീട്ടിൽ തന്നെയാ ഇപ്പൊ ഇന്ന് ജോലിക്കൊന്നും പോയില്ലന്ന് ഇന്ന് പ
ആ അതെ അതെ
ഉം
ഞാനിപ്പോ ഇവിടെ അങ്ങനെ മുനിസിപ്പാലിറ്റിയിലെ ഒരു വർക്ക് ഇന്റേൺഷിപ്പിന്റെ വർക്ക് ചെയ്യുന്നു ഇതിന്റെ ഇടയിലാണ് അപ്പൊ അതക്കെ ഇങ്ങനെ കണ്ടത് അപ്പൊ ഇങ്ങനെ ആലോചിച്ച് അവിടെ അതിനെ കുറിച്ചിട്ട് കൊറെ ആൾക്കാരെ പറയണ്ട് അപ്പം എ ഐ നെ കുറിച്ച് നമ്മൾ സംസാരിച്ചാലോന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് സംസാരിച്ചാലോ
ആ തീർച്ചയായും
നിങ്ങൾക്കെന്താണ് കുറിച്ചിട്ടൊക്കെ പറയാനുള്ളത്
കുച്ച് പറയാണെങ്കിൽ കുറെ പറയാനുണ്ടാവും കാരണം നമുക്കറിയാം മൊബൈൽ ഉപ ഉപകരണങ്ങളിലൂടെയും അതുപോലെ തന്നെ ഇന്റർനെറ്റിലൂടെ എല്ലാം നമുക്ക് ദൈനംദിന ജീവിതത്തിലേക്ക് ഒരു കടന്നു വന്ന് കടന്നുകയറ്റമാണ് അതുകൊണ്ട് ഏ മൊത്തത്തിലാണെങ്കി ഇപ്പൊ നമുക്കറിയാം അതിന്റെ ഫു ഫുൾ ഹോമാണോ ഉദ്ദേശിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ട് പല ബിസിനസിലാണെങ്കിലും പല മേഖലയിലും അത് നല്ല രീതിയിൽ നമുക്കറിയാം ബിസിനസ് പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാനും അതുപോലെ തന്നെ നിരവധി ബിസിനസ് പ്രക് പ്ര പ്രക്രിയകളും പ്രത്യേകിച്ച് ഓൺലൈൻ മെച്ചപ്പെടുത്തുക അതുപോലെതന്നെ ഗവൺമെന്റുകളും അതുപോലെതന്നെ പല ബിസിനസ് എ ഐ ഉപകരണങ്ങളുടെ സാങ്കേതിക വിദ്യയുടെ കൂടുതൽ അവരുടെ ഉപയോഗം കൂടുതലാണ് ഇത്തരത്തിലൊരു വികസനം നമുക്ക് സാമൂഹ ജീവിതത്തിൽ ഉണ്ടാകുന്ന തന്നെ അതിന് മുമ്പ് ഒരു അനുഭവിച്ചിട്ടില്ലാത്ത പുതിയ യഥാർത്ഥങ്ങളെല്ലാം നമുക്ക് എ എ ഐ കൊണ്ടുവരാൻ സാധിക്കും ഇപ്പോ ഇന്റലിജൻ ഇന്റലിജിസിനെ കൂറി പറയയാണെങ്കിൽ ഈ എ ഐ മുഖേന നമുക്ക് ഇല്ലേ ലേഖനം അതുപോലെ തന്നെ അങ്ങനെ പല ഗുണങ്ങളും കുറിച്ചും നമ്മുടെ പല ജീവിതത്തിൽ നമ്മൾ എങ്ങനെ എളുപ്പം എളുപ്പവും ലളിതവും നമുക്ക് വിദ്യാർത്ഥികളെ സഹായിക്കാൻ കഴിയും നമുക്കാറിയാം നമ്മുക്ക് വിദ്യാഭ്യാസ രംഗത്ത് പല കുട്ടികൾക്കും അതുപോലെ തന്നെ പല ടീച്ചേഴ്സിനും അധ്യാപകർക്കും എല്ലാം ഈ ഏ എഐ കൊണ്ടുള്ള ഉപ ഉപയോഗം കൂടുതലാണ്
അപ്പൊ എയെ കുറിച്ച് ഇങ്ങൾക്ക് കൂടുതൽ വിവര ഉണ്ടാകുമന്ന് പ്രതീക്ഷിക്ക നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്
അതെ അതെ എഐനെകുറിച്ച് പറയണാങ്കിൽ ഒരുപാട് പറയാനുണ്ട് പറഞ്ഞാ തീരൂല കൃത്രിമ ബുദ്ധി എന്നാണല്ലോ ഇത് മലയാളത്തിൽ പറയുന്നേ ആധുനിക സാങ്കേതി വിദ്യയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നാണ് കൃത്രിമ ബുദ്ധി എന്നുള്ളത് മനുഷ്യന്റെ ബുദ്ധിശേഷി അനുസരിച്ച് ചിന്തിക്കാനും പഠിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും കമ്പ്യൂട്ടറുകളെ പ്രാപ്തമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇ മനുഷ്യനെ പോലെ ചിന്തിക്കാനും സ്വന്തമായി ചിന്തിക്കാനും അതേപോലെ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും ഒരു സാങ്കേതിക വിദ്യ ഉണ്ടാക്കിയെടുക്കുക അതാണ് ഇതുകൊണ്ട് മനുഷ്യന്മാര് ലക്ഷ്യമിടുന്നത് ഇതില് വിദ്യാഭ്യാസം ആരോഗ്യം വ്യവസായം കൃഷി ഗതാഗതം തുടങ്ങിയ ഒരുപാട് മേഖലക ർലി എന്നീ കൃതിമ ബുദ്ധി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഉദാഹരണത്തിന് പറയയാണെങ്കിൽ ആരോഗ്യ മേഖല ഏ വൈദ്യ മേഖലിം ഈ മേഖലയിലാണിന്ന് ഏറ്റവും കൂടുതൽ നമ്മള് ഈ ഏഐ ഉപയോഗിക്കുന്നത് നമുക്കറിയാം ഏ ഏ ഒരു വരും കാലങ്ങളിലൊക്കെ നമുക്കറിയാം ഈ എ യികൊണ്ട് സർജറികള് ഏ നടത്തുന്ന ഒരു കാലം നമക്ക് ഇതുവരത്തൊന്നുല്ല പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ മറ്റുപകാരങ്ങൾ ഉള്ളത് വിദ്യാഭ്യാസ മേഖലയിലാണ് നമുക്ക് എന്ത് പഠിക്ക ഏത് കോ എത്ര ടഫുള്ളാ എത്ര പ്രയാസള്ള ഒരു വിഷയമാണെങ്കിലും നമുക്ക് എ ഐ സുഖായിട്ട് സിംമ്പ്ളായിട്ട് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കി തരും സുഖായിട്ട് പഠിക്കാനൊക്കെ പറ്റും അതേപോലെ വിദ്യാഭ്യാസ മേഖലയിൽ എ ഐ കിട്ട്യാ വ്യക്തിഗത പഠന സഹായം ആരോ രം ആരോഗ്യരംഗത്താണെങ്കിൽ അത് രോഗം തന്നെ ചികിത്സാ പദ്ധതികള് തയ്യാറാക്കുന്നതിനൊക്കെ ഇ എ ഐ സഹായിക്കും പിന്നെ മറ്റൊരു മേഖലയാണ് കൃഷി മേഖല കൃഷിയിൽ വിളകളുടെ ആരോഗ്യനില നിരീക്ഷിക്കാനും പിന്നെ അതേപോലെ ഉൽ ൽപാതനം വർദ്ധിപ്പിക്കാനും പിന്നെ ഏ യന്ത്രങ്ങളുടെ പണിയെടുക്കുന്ന മനുഷ്യന്മാര് അവരിൽ എ ഐ ചെയ്യാൻ പറ്റും ഇത് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് മറ്റെന്തൊക്കെയാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്
തീർച്ചയായും കാരണം നമുക്കറിയാം എ ഐ ന്ന് പറയുന്നത് നമ്മളുടെ ഭാവി വ്യാപ്തിയും അതുപോലെ തന്നെ അതിന്റെ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിന്റെപ്പം മറു വശമായി ദോഷഫലങ്ങളും നമുക്ക് വിവരിച്ച് പല രീതിയിലും നമുക്ക് തരുന്നുണ്ട് ഇപ്പൊ നമുക്കാണെങ്കി വിദ്യർത്ഥി മേഖല എടുത്ത് നോക്കയാണെങ്കി വിദ്യാർത്ഥി രംഗത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക്ഏ ഏറെ പ്രചോദനമാണ് ഉപന്യാസ രചയന അതുപോലെ തന്നെ അതില് നല്ല രീതിയിൽ പ്രാവീണ്ണം നേടുക അതെല്ലാം വിദ്യാർത്ഥിയെ സംബന്ധിച്ചടത്തോള ഒരു പുതുമ നിറഞ്ഞത് തന്നെയാണ് നമുക്കറിയാം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ കൊണ്ട് ഉദ്ദേശിക്കണം എന്ന് പറയുന്നത് ഈ ബുദ്ധിമാനായ യന്ത്രങ്ങൾ അതുപോലെ തന്നെ പ്രത്യേകമായി പുതിയ കമ്പ്യൂട്ടർ അവരുടെ പ്രോഗ്രാം പല രീതിയിൽ നിർമ്മിക്കുന്നത് ശാസ്ത്രം അതുപോലെ തന്നെ എചിർമാർ എഞ്ചിനീയർമാരുമാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാധാരണ രീതിൽ ഉപയോഗിക്കുന്നത് നമുക്കറിയാം മനുഷ്യബുദ്ധി ആവശ്യമുള്ള ജോലികൾ കമ്പ്യൂട്ടറുകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും ഈ എ ഐ കൊണ്ടു നല്ല രീതിയിൽ അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് സോഫ്റ്റ് വെയർ ആണെങ്കിലും പല രീതിയിലും പല രംഗത്തും അവര് കഠിനമായി കോഡിങ്ങ് കോഡിങ് ചെയ്തും അതുപോലെ തന്നെ കോഡ് ചെയ്തും പല രീതിയിലും എന്താ പല പ്രശ്നങ്ങളും അവർ പരിഹരിക്കുന്ന ഒന്നാണ് ഈ ആർട്ടിഫിഷ്യൽ ഇഞ്ച ഇഞ്ചലിൻസ് ഈ ആർട്ടിഫിഷൽ ഇഞ്ചനിസ് ഏത് രംഗത്താണെങ്കിലും ഇപ്പേത് മേത മേഖല എടുത്ത് നോക്കാണെങ്കിലും ഇതിന്റെ പ്രാവീണ്യം നല്ല രീ തിയിലും ഉയർന്ന് വരുന്നുണ്ട് മെഷ് ലോ ലേണിംങ്ങ്ണ്ട് അതുപോലെ തന്നെ ഡീപ്പ് ലേണിങ്ങ്ണ്ട് തുടങ്ങിയ പലെ സ് സാങ്കേതിക വിദ്യകളുപയോഗിക്കുന്ന പല സോഫ്റ്റ് വെയർ സിസ്റ്റങ്ങളും എല്ലാം ഈ റോബോ റോബോട്ടുകൾക്ക് പോലുള്ള കൺണ്ട്രോൾ പോലും ഏ ഞമ്മക്ക് എന്നേ അവൈലബിളാണ് അതും ഇതുമൂലം വ്യവസ് ത്തായത്തിന് പല ബിസിനസ്സുകളും അതുപോലെ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിനും ഈ എ ഐ വ്യാഖ്യാനം നല്ല രീതിയിൽ പരിഹാരം നമ്മക്ക് കാണിക്കാൻ സാധിക്കും. ഇത്രമാത്രം എ ഐ നല്ല രീതിയിൽ നമ്മളുടെ കേരളത്തിലാണെ മറ്റു മേ പല മേഖലകളിലും എ ഐ ഉപയോഗം വളരെ നല്ല രീതിയിൽ അവരോട് പ്രാവീണ്യം ചെലുത്തി അവർ നല്ല എ ഐ നല്ല രീതിയിൽ ഓരോ വ്യക്തികൾക്കും നല്ല രീതിയിൽ ഉപകാരം കമ്പ്യൂട്ടറിലാണെങ്കില് ഏ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളിലാണെങ്കിലും അതിന്റെ പുരോ നല്ല രീതിയില് നമ്മുടെ ജീവിതത്തിലാണെലും പല ബിസിനസ് മേഖലകളിലാണെങ്കിൽ സാമൂഹ്യ ജീവിത്തിലാണെങ്കിലും നേരിട്ട് നല്ല രീതിയിൽ സ്വാധീനം ചെലത്തുന്നുണ്ട്. ഇപ്പം മൊബൈൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ സോഷ്യൽ മീ ഡിയയിൽ സജീവമായി വി ഇടപെടുക തുടങ്ങിയ എല്ലാം നമ് ദൈനംദിന ത്തെ ദിനചര്യങ്ങൾ എല്ലാം ഇത് സ്വാധീനിക്കും ഏ സ്വാധീനി ക്കുന്നുണ്ട് ഏറ്റവും സ്വ സ്വാധീനം ഏറ്റവും സ്വാധീനമുള്ള ഒര് പ്ലാറ്റ്ഫോമാണ് നമ്മക്കറിയ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളെന്ന് പറയ്ന്ന എ ഐ സിസ്റ്റം. അതുപോലെ തന്നെ എഐ സിസ്റ്റങ്ങൾ ഉപയോഗിച്ച് പല ബിസിനസ്സുകൾ അതുപോൽതന്നെ വലിയ ഡാറ്റ സെറ്റുകൾ കൈകാര്യം ചെയ്യാനും പ്രവർത്തികൾക്ക് വേഗതയുള്ള ആവശ്യങ്ങൾ അതുപോലെ തന്നെ ഇൻപുട്ട് നൽകണെല്ലാം ഇതിലൂടെ കയ്യും മാത്രമല്ല നമുക്കറിയാം ഓരോ മനുഷ്യന്റെ ശ് എന്താ ലോകത്ത് ജീവിക്കുമ്പോൾ മനുഷ്യന് ബുദ്ധിയും അതുപോലെ തന്നെ വിവേകവും കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ് ണ്ട് പോവാൻ സാധിക്കൂല. അപ്പ അത്ര നല്ലൊരു സാ ഏ നല്ല സഹായത്തിനാണ് ഈ റോബോട്ട് പോലത്തെ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻന്റലി നല്ല രീതിയില് ഓരോ മേഖലയും നല്ല ബിസിനസ് ആണെങ്കി മറ്റു ഏതൊരു മേഖലെടുത്തു നോക്കിയാലും നല്ല രീതിയിലാണ് അത് ഉപയോഗപ്പെടുത്തുന്നത് അപ്പ ഇഞ്ഞി ഇഞ്ഞും വര്ണ ഇഞ്ഞി വര്ണ തലമുറ എന്ന് പറയുന്നത് ഫുൾ എ ഐ ഉപയോഗിക്കുമ്പം അതുപോലെ തന്നെ അവരുടെ റോബോട്ടിക് സിസ് സ്റ്റം അതുപോലെത്തന്നെ അയ്ക്കാരം ഇഞ്ഞും വരുന്ന തലമുറ നമുക്ക് നമ്മളോ ട് ലോകത്തെ മൊത്തം സ്വാധീനിക്കാൻ ചെയ്യുന്നത് ഇതിന് വ്യക്തമായ എന്തേലും നെലപാട് ഇങ്ങളെ കയ്യിലുണ്ടോ
അതെ തീർച്ചയായും ഒരുപാട് നിലപാടുകളുണ്ട് വരും തലമുറയ്ക്ക് ഇത് വളരെയധികം ഉപകാരം ചെയ്യുന്നൊരു സാങ്കേതിക വിദ്യ തന്നെയാണ് എന്നാലും നമ്മളിത് ചർച്ച ചെയ്യുമ്പോ പ്രധാനമായും ചർച്ച ചെയ്യേണ്ട മറ്റൊരു മേഖലയാണ് പ്രധാനമായും പാട് കൃത്രിമബുദ്ധി ഇന്ന് വിവിധ മേഖലകളിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കയാണ് എന്നാല് ഈ കൃത്രിമ ബുദ്ധി വളർച്ചക്കൊപ്പം നിരവടി നിരവധി വെല്ലുവിളികള് നേരിടുന്ന അതെ നേരിടുക മാത്രമല്ല അത് നമ്മക്ക് നമ്മളെയത്- നമുക്കെതിരായി കൊണ്ട് ഉയർന്നു വരുന്നൂണ്ട് പ്രധാനമായിട്ടും അത് നമ്മളെ- നമ്മളെ വെട്ടുന്ന ഒരു മേഖലയാണ്. തൊഴിലവസരങ്ങളുടെ- മേഖല തൊഴിലവസരങ്ങൾ പരമാവധി കുറക്കു ഒരുപാട് പേര് ഒരുപാട് ടെക്ക് കമ്പ ഏ കമ്പനികളില കമ്പനികളില് ദിവസം തോറും ഒരുപാട് പേരാണ് പിരിച്ചുവിടുന്ന് അതിനവ ഈ കൃത്രിമ ബുദ്ധിയ ഉള്ളത് കൊണ്ട് ഒരുപാട്- ജോലികള് അത് വെച്ച് സിംമ്പിള ആയി എളുപ്പത്തില് ചെലവുമില്ലാതെ ചെയ്യാൻ പറ്റും എന്നാണ് അവര് ഇതാണ് ഏറ്റവും വലിയ വെല്ലുവിളി പക്ഷേ ഈ എ ഐ വരുന്നതോടു കൂടെ മറ്റു കുറെ തൊഴിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ- സൃഷ്ടിക്കപ്പെുന്ന തൊഴിലവസരങ്ങള് നഷ്ടപ്പെടുന്ന തൊഴിലവസരങ്ങളിൽ- പല ജോലികളും യന്ത്രങ്ങൾ എടു ഏറ്റെടുക്കുന്നതോടെ ചില മേഖലകളിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട് സമൂഹത്തി- സമ്പദ് വ്യവസ്ഥയും ബാധിച്ചേക്കാം പിന്നെ മറ്റൊരു വെല്ലുവിളിയണ ഇത് നമ്മുടെ സ്വകാര്യതയിലേക്ക്- സുരക്ഷയിലേക്കും കടന്നു കയറുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം ഈ എ ഐ ഉപയോഗിക്കണെങ്കില് ഈ എ ഐ കൊറേ ഡാറ്റകൾ വേണം അത് ഒരോ വ്യക്തികളിൽ നിന്നും ഓരോ കമ്മ്യൂണി സമൂഹത്തിൽ നിന്നും ഓരോ ക- ഈ ഡാറ്റകളിലെ വ്യക്തിഗത
തീർച്ചയായും നമുക്കറിയാം പല മേഖലയെടുത്തും നോക്കയാൽ ഇന്ന് ജോലി
ഇത് ഉപയോഗിക്കണ്ട സാഹചര്യം വളരെ- മാത്രമല്ല ഈ വിവരങ്ങൾ ഏറ്റവും വലിയ കമ്പനികൾക്ക് വിറ്റുകൊണ്ട് അവര് ലാഭം ഉണ്ടാകുമ്പോൾ സാകാര്യത അവിടെ ഹനിക്കപ്പെടുന്നു അത് വലിയൊരു ഭീഷണിയായി വേറെ- സോഷ്യൽ മീഡിയോ മറ്റ് ഇന്റർനെറ്റ ഒക്കെ ദുരുപയോഗം ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ അത് എത്തിക്കുകയും കിട്ടിയാല് ഈ അക്കൗണ്ടുകളിലൊക്കെ കയാറാനൻ നമ്മുടെ വിവരങ്ങള് എടുക്കാനൊക്കെ ചാൻസ് ഉണ്ട് ഏറ്റും പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് തെറ്റായ വിവരങ്ങളുടെ പ്രചാരത്തി- ഇത് വളരെയധികം വിശദീകരിച്ച് പറയേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത് മറ്റൊരു കോളിലൂടെ സംസാരിച്ചാല എന്താണ് ഓക്കെ അല്ലേ
ആ തീർച്ചയായും ഇത് വിശാലമായ- സംസാരിച്ച് കണ്ട് നേരി കണ്ട് സംസാരിച്ചേന്റെ വിഷയമാണ് കാരണം നമുക്കറിയാം ഈ ഡിജിറ്റൽ മാർക്കറ്റി പല- ങ്കത്തയും എ കൈപോലത്തെ പല സാങ്കേതിക വിദ്യ നല്ല രീതിൽ മുന്നോട്ട് വക്കുന്നുണ്ട് നേരി കണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രക്ട- ചിന്തിക്കേണ്ട ഒരു വിഷയം കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വച്ച് നിർത്താം
ആ എന്നാ ശരി